കേക്ക്ണില്ലേ?
ആഹ് കേക്ക്ന്ന്ണ്ട്.
എന്തെയ്യ്ണ്? ആഹ് കഴിച്ചോണ്ടിരിക്കയാ
ഏ കഴിച്ച് ബുദ്ധിമുട്ടായോ ഞാൻ ഇന്നേരം വിളിച്ചത്? ഉം മോനോ ഒറങ്ങ?
ആഹ് ഒറങ്ങാ
ആഹ് ഈ ടൈമിൽ ഒറങ്ങോ ആള്
അല്ല ഉച്ചക്ക് ശേഷം ഒറങ്ങാറ് ഇന്ന് ഇപ്പ എന്താ ഞങ്ങള് രണ്ടരും തല്ലൂടി. ആ വെറുതെ അവന് ഫോണ് വേണം പർഞ്ഞു അപ്പ ഞാൻ പർഞ്ഞു ഫോണ് തരീല്ല പർഞ്ഞു അപ്പ ടി വി കൊർച്ചരന്നാ അത് കണ്ടോ ർഞ്ഞു അപ്പ അത് പറ്റില്ല ഫോണന്നെ വേണം പർഞ്ഞു അപ്പ ഞാൻ പർഞ്ഞ് ഇജിര്ന്ന് കര്ഞ്ഞോ ർഞ്ഞു അപ്പ കൊറെ തല്ലി അപ്പ ഞാനൊന്ന് അങ്ങട് തല്ലി അപ്പ പിന്നെ അങ്ങോടും ഇങ്ങടും തല്ലായി.
ടിവിനേക്കാളും താല്പര്ം ഫോണാണ് ഇപ്പോ.
ആഹ് ഫോണാണ്ങ്ങ് ഇങ്ങനെങ്ങെ നീക്കാലോ ആന് വേണ്ടത് വെക്കാലോ ഇതാവുമ്പ വെക്കാൻ പറ്റില്ല ഞാൻ തന്നെ വെച്ചോക് വെച്ചൊടുക്കണേയ്.
ആഹ് ശരിയാണ്. ഇവിടെ മോളോടും ഞാൻ യൂട്യൂബൊക്കെ കാണാണെങ്കിൽ ടിവില് കണ്ടോറഞ്ഞാ അത് വേണ്ട അത് ഇങ്ങനെ ഞെക്കാൻ ബുദ്ധിമുട്ടാണ്. ഫോൺ ആണെങ്കിൽ ഇങ്ങനെ നീക് ക്കാൻ മതി നീക്കിയാ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് ഫോണ് മതി.
എപ്പളും ഫോൺ വേണ ഇപ്പളേ.
ആഹ്.
ആഹ് അപ്പൊ ഞങ്ങള് തല്ലൂടി. പിന്നെ കുറച്ച് നേരം കരഞ്ഞു. അപ്പൊ ഞാൻ മെയിന്റേതില്ല. അപ്പൊ ഞാൻ മൈന്റേതില്ല പറഞ്ഞട്ട് പിന്നിം കരയാ. അപ്പൊ ഞാൻ അമ്മടെ സ്വത്തല്ലേ അമ്മടെ കുട് ട്ടീനെ ഇന്റമ്മക്ക് അടിക്കാൻ പറ്റില്ലെ ഇയ്യ്ന്നെ അടിക്കാറില്ലേ ഞാൻ ഇന്നെ അടിച്ചെന്നൊക്കെ പറഞ്ഞ്ട്ട് സോപ്പിട്ട് പതപ്പിച്ചാട് ഒറക്കി. അപ്പൊ ഇക്ക് ഉറക്കം വരുന്നുണ്ട് അമ്മന്നെ കെട്ടിപ്പിടിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ കുറച്ചേരം കെട്ടിപ്പിടിച്ച് കെടന്നു. അപ്പ പിന്നെ അങ്ങനൊറങ്ങി. അല്ലെങ്കി ഒറങ്ങന്നെ ഇല്ല. ഈ ഉച്ച സമയത്തൊക്കെ പന്തട്ടി കളിക്കുക, ആദ്യം നടക്കുക, വെയിൽ കൊണ്ട് നടക്കുക, വേ ആകെ വേയർക്കുവെയ്.
ആഹ് വേറെ കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലേ കളി
ഇല്ല്യാ. വേറെല്ല്യ ഏട്ടന്റെ കുട്ടികളുണ്ട് അവര് വിരുന്ന് പോയടക്കയാണെ. വെക്കേഷൻ അല്ലേ. ഓഹ് അവരവരെ വീട്ടിപ്പോയടക്കാ. ഇഞ്ഞ്പ്പം സ്കൂള് തൊറക്കാറായല്ലോ. ഒന്നാംതീക്കായിട്ടെ വരണ്ടാവുള്ളു ഇനി. അവര് ഇവടെണ്ടാവാറുണ്ട് എന്നും വരുമ്പോ കളിക്കാന്. അപ്പൊ കളിക്കാനും ആരുല്ല അപ്പ അവൻ നടക്കാണി. പൊറകെ
ഞങ്ങക്ക്ന്ന് പെരുന്നാളാണ്.
ആഹ് പെരുന്നാളായിട്ട് എന്താ പ്ലാനിങ്ങ്? ട്രിപ്പ് പോണ് ണ്ടോ?
ഓര് ട്രിപ്പൊന്നും പോണില്ല. നമ്മളെ കുട്ട്യാളെ സ് കൂളും ഇതൊക്കെയായിട്ട് അങ്ങനെ എപ്പളൊന്നും ട്രിപ്പോവാം ഇപ്പ പറ്റൂലല്ലോ.
അതെ അല്ല നമ്മള് പെരുന്നാളാമ്പ അങ്ങനെ പോവാറൊന്നുല്ല?
അല്ല നമ്മള് കുടുംബത്തിലെ നമ്മളെ കുടുംബത്തിലൊക്കെ പോവുന്നല്ലാണ്ടേ. ആഹ് ആഹ് അങ്ങനെയൊക്കെ പോവും. പിന്നെ ചെറുതായിട്ട് നമ്മള് വല്ല ബീച്ചിലോ അങ്ങനെയൊക്കെ പോവും. പിന്നെ ട്രിപ്പായിട്ട് അങ്ങനെ സ്കൂള് പൂട്ടി വിചാരിച്ചി ട്ട് പോവുന്നില്ല. വർഷത്തിലൊരിക്കലൊക്കെ
ആഹ്. പിന്നെ പെരുന്നാളിന് തന്നെ ചെലവുണ്ടാവൂല്ലൊല്ലെ?
ആഹ്. അന്നെ ചെലവന്നെ. കുട്ട്യാക്ക് ഡ്രസ്സും ഇപ്പൊരു പെരുന്നാള് കഴിഞ്ഞതേ ഒള്ളൂ. ഇപ്പൊ പിന്നിം പെരുന്നാള് കു ട്ട്യാള്ക്ക്സ് ഈഹ് സ്കൂള് തൊർക്കുമ്പ ഇഞ്ഞ് അതയിലേറെ വേറെ ചെല ചെലവ്.
ആഹ് അതെ.
ഉം.
എങ്ങനെ വർക്കൊക്കെ ചെയ്യണ ആളാണോ, പൊറത്ത് പോയി?
ഇല്ലല്ല്യ അതൊന്നുല്ല. ഒരാള് മ അതന്നെ രണ്ടാളും കൂടെക്കെ ഇപ്പ വരുമാനണ്ട്ന്ന്ണ്ടെയി തരക്കേടില്ല. ഇത്പ്പൊ ഒരാള് മാത്രല്ലേ. എല്ലാ കാര്യങ്ങളു എത്തിക്കിട്ടണ്ടേ.
അതെ. ഇപ്പ എല്ലാരും ബേക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യ്ണ്ട്.
ആഹ്. അങ്ങനെ ഇൻക്ക് അങ്ങനെ, ഞാൻ ഈ കേക്ക് ഇണ്ടാക്കൊക്കെ ചെയ്യും. പക്ഷെങ്കില് അങ്ങനെ അത് ഡെക്കറേറ്റ് ചെയ്യാനുള്ളരു കഴിവൊന്നും
ആഹ് ആഹ്. ഇപ്പൊ ചിലരൊക്കെ ഇങ്ങനെ പറയണ പോലെ ബേക്കയ്യുമ്പഴേ ആഹ് എഴുതിയതൊന്നും ഒരു സുഖം കിട്ടാറില്ല പറയണ പോലെ. ഹാപ്പി ബർഡേ എന്നൊക്കെ എഴുതു മ്പഴേ പിന്നെപ്പ സ്റ്റിക്ക് വെക്കും ഇന്നട്ട് അവരെ പേര് മറ്റേ എഴുതാ ചെയ്യാ പക്ഷെ ഇന്നാലും ചെലരൊ അങ്ങട്ട് നീറ്റായിട്ട് വരാണ്ടിരി ക്കുമ്പളും പറി ന്നവളും
ആഹ് പിന്നെ കാ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ടേസ്റ്റ് മാത്രം പോരാ ഓൽക്ക് കാണാനും കൊർച്ച് വംഗിയായിട്ട് ഇരിക്കണ്ടേ ആഹ് ഏഹ് ഇന്റെ ജേഷ്ടത്തി നന്നായിട്ട് കേക്ക് ഇണ്ടാക്കും ഓളെ കേക്ക് ഇണ്ടാക്ക്ണ നല്ല ടേസ്റ്റാ നമ്മള് കടേന്ന് വാങ്ങിക്ക്ണെക്കാലൊക്കെ ടേസ്റ്റ് ഇണ്ടാവും പക്ഷേല് ഓൾക്കും ഭയ ങ്കരമായിട്ട് നല്ല ഭംഗിയാക്കി ഇണ്ടാക്കും പക്ഷെ ഇപ്പ പലേ മോഡലും ഇണ്ടല്ലോ അപ്പൊ അങ്ങനെ ഇങ്ങട്ട് വൈക്കൂല അപ്പ ഞാന് ഓളോട് ഇങ്ങനെ പറയും ഇങ്ങനെ ഈ ബേക്കിംഗ് ക്ലാസിനൊക്കെ ചേർന്നാല് അൻക്ക് നല്ല കാര്യാണറിം അയിനൊരു കഴിവും വാണല്ലോ ഓള് തന്നെ ആഹ് വെർ യൂട്യൂബില് നോക്കി ഇങ്ങനെ ഉണ്ടാക്കി പഠിച്ചതാണ് പിന്നെ ഓള കയ്യിലയിനുള്ള സാധനങ്ങളും എല്ലണ്ട്ട്ടോ ബീറ്റ്റും കാര്യങ്ങളും ഒക്കെ ഇണ്ട് ഇന്റട് ത്ത് അതൊന്നുല്ല്യ അമ്മള് അങ്ങനെട്ട്ണ്ടാക്കാൻ നമുക്കൊരു ധൈര്യണ്ടെങ്കിലല്ലെ അഒക്കെ വാങ്ങിച്ചിട്ട് കാര്യുള്ളൂ
ആഹ് ആഹ്
വെർതെ വാങ്ങിക്കണ്ടല്ലോ വിചാര്ച്ച് ഞാന് ഒന്നും വാങ്ങിച്ചിട്ടുല്ല
അതെ ആ നമ്മളത് വിചാരിക അല്ല അങ്ങനെ ബേക്കിങ്ങൊക്കെ തൊടങ്ങാ ആഗ്രഹണ്ട്ച്ചങ്കി അങ്ങനൊക്കെ മെല്ലെ മെല്ല വാങ്ങിട്ട് സെ റ്റാക്കിയാലും മതി ഞാന് പണ്ട് ഇവടെ കേക്ക് ഇണ്ടാക്കിണ്ടാർന്നെ
അ ആഹ്
അത് ന്ന് പറയുമ്പം ഞാന് സാധനങ്ങള് ഇങ്ങനെ വാങ്ങീട്ട് യൂട്യബിലെന്നെ നോക്കി ഏതൊക്കെ സാധങ്ങളെങ്ങനെക്കെ മേശർമെന്റും കാര്യങ്ങളൊക്കെ നോക്കിട്ട് നമ്മടെ വീട്ടിലന്നെ ഓരോ കപ്പുകളൊക്കെ ണ്ടാവല്ലോ അതൊക്കെ വെച്ചിട്ടിങ്ങനെ അളന്നിട്ടൊക്കെ ചെയ്തിണ്ടാർന്നെ മെഷർമെന്റ് കപ്പൊന്നും ണ്ടാർന്നില്ല
ആഹ് ഞാനും അങ്ങനെ ചെയ്യാ അയിനായിട്ട് സാധനങ്ങളൊന്നും വാങ്ങിച്ച അമ്മക്ക്
ആഹ് ആവിലെച്ച് വേവിയ്ക്ക
ആഹ്
അങ്ങനെ ചെയ്തിണ്ടാർന്ന് മറ്റേ ഓവണൊന്നുല്ലാണ്ട് പിന്നെ ഡെക്കറേഷനനൊന്നും ഒന്നും ണ്ടാർന്നില്ല അപ്പൊ കൊറച്ച് ചെറിയൊ യൊക്കെ വാങ്ങിട്ട് ചെറിയൊക്കെങ്ങട്ട് കട്ടെയ്തിട്ടങ്ങട്ട് ഡെക്കറേറ്റ് ചെയ്ത്
യ്ക്കൊള്ളെല്ലേ ക്രിസ്മസിന്റെ ടൈമിലാർന്നെ അപ്പിങ്ങനെ ആഗ്രഹം തോന്നിട്ട്ണ്ടാക്കിയതാ
ക്കാരള്ള ഇണ്ടാക്കാന്നല്ലാണ്ട് പൊറത്ത് കൊടുക്കാള്ളൊരു ഇതൊന്നും ആയിട്ടില്ല ആഹ് ആഹ്
ആഹ് ഇയ്ക്ക് നല്ല ഇഷ്ട്ടായി പൊറത്ത്ന്ന് വാങ്ങണേക്കാട്ടിലും നല്ല ടേസ്റ്റ്ള്ള കേ
അതാണ് പൊറത്ത്ന്ന് ഞമ്മള് വാങ്ങണത് കാണാന്ള്ള ഭംഗിയെ ണ്ടാവൊള്ളൂ ടേസ്റ്റ് നമ്മള് ണ്ടാക്കണതേക്കാ അത് പിന്നെ എന്താ ഞമ്മളി പൊറ ത്ത്ന്ന് പൊരിക്കടികളൊക്കെ വാങ്ങൂലേ അതിപ്പോ കാണാൻ നല്ല നല്ല ക്രിസ്പി ആയിട്ടൊക്കെരി ക്കെങ്കിലും പക്ഷെ ടേസ്റ്റ് ഞമ്മള്ണ്ടാക്കണതാവുല്ലോ
അതെ
ഞമ്മള് വീട്ടിലിണ്ടാക്കണതേ എപ്പളും ഈ കാറ്ററിംഗ്കാരവുമ്പള് ബിരിയാണി ണ്ടാക്ക ൻ ഏൽപ്പിച്ചാ പോലും ഓലത് വേറെരു ടേസ്റ്റ് നമ്മള് വീട്ടിലുണ്ടാക്കിയത് വേറെ ടേസ്റ്റ് ആണല്ലോ
ആഹ് ശരിയാണ് ചെലപ്പോ പിന്നെ വെറൈറ്റി വെറൈറ്റി ഫുഡുകളാണ്
ആഹ് ങ്ങള് ബിരിയാണിയൊക്കെ വെക്കൊ ഇയ്യ് ബിരിയാണിയൊക്കെ വെക്കോ തന്നെ
ആഹ് ഞങ്ങള് ഉം എല്ലാരും ഉള്ളപ്പോ വെക്കില്ല നമ്മടെ വീട്ട്ത്തെ ആൾക്കാര് മാത്രം ള്ളപ്പോ വെയ്ക്കും
ആഹ്
പ്പൊരാളെ വിരുന്ന് വിളിക്കൊക്കാണെങ്കില് നമ്മള് ണ്ടാക്കി കൊടുക്കില്ല നമ്മള് മാത്രള്ളപ്പോണ്ടാക്കൊള്ളു ചെല പ്പം എങ്ങാനും വേവ് കൂടേ കൊറയേ അങ്ങനെന്തേലൊക്കെ ചെയ്ത നമുക്ക് മോശല്ലേ കൊടുക്കുമ്പോ ഒരാളെക്കെ വിളിച്ചിട്ട് കൊടുക്കുമ്പോ
ആഹ് ആഹ് അത് ശെരിയാണ്
ആഹ് നമ്മടെ വീട്ട്ത്തെ ആളുകളാണേല് ഞാൻ എല്ലാം ട്രൈ ചെയ്യിച്ചിട്ടങ് കൊടുക്കും
ആഹ് ഓൽക്കല്ലേ മ്മക്ക് പരീക്ഷിക്കാൻ പറ്റൊള്ളു
ആഹ് അപ്പൊ ഇങ്ങനെ പറയൂട്ടോ ഞങ്ങളാണ് പരീക്ഷണവസ്തു ഇന്ന് പൊർത്ത്ന്ന് കഴിയ്ക്കാന്നൊക്കെ പറയും അവര് തമാശയ്ക്ക് രാവിലെ ഞാനിങ്ങനെ അരിയൊക്കെ അളക്ക്ണണ്ടയ്ഞാലെ പറയുന്നോട്
ആഹ് പൊർത്ത്ന്ന പൊർത്ത്ള്ള ആൾക്കാർക്കിപ്പോ മ്മക്കങ്ങനെ പരീക്ഷിക്കാൻ പറ്റൂലല്ലോ
അതെ അപ്പൊ ഞാൻ പറയും ഏയ് ഇങ്ങളെന്തായാലും ഇവടെ വേണംന്ന് പൊർത്ത്ന്ന് കഴിച്ചു പോവര്ത് ന്ന് പറയും ഞാനപ്പൊ അവരെ അല്ല കേറ്റിയപ്പൊ കൊഴപ്പൊന്നുണ്ടാവാറില്ല ട്ടോ ന്ന്ട്ട്
ആഹ് ഹസ്ബന്റെന്താ ജോലിയ്യ്ണ്ട്
നാട്ട്ലെന്നെ
ആഹ് ഇവടെ ഇന്റെ ഹസ്ബന്റ് ഡ്രൈവറാണ്
അതെ അപ്പൊ ലോങ് ട്രിപ്പൊക്കെ ണ്ടാവൂല്ലേ
ഇങ്ങനെ ഈ ഗുഡ്സ് ഓട്ടോ ല്ലേ നമ്മള് സാധനങ്ങളൊക്കെ കൊണ്ടോണ ഓട്ടോ ആഹ് അങ്ങൻത്തത് ആഹ് ആഹ് ലോങ്ങൊക്കെ ആദ്യൊക്കെ ലോങ്ങൊക്കെ പോയിരുന്നു കോട്ടയം ഒക്കെ അങ്ങനെ കൊറേ ലോങ്ങൊക്കെ പോയിര്ന്നു പക്ഷേല് ഇപ്പങ്ങനെ ങ്ങള് പോവലില്ല ഇപ്പാൾ ക്കിങ്ങനെ കൊറേ സമയം ഇരിക്കുമ്പൊരു ഊരവേദനെക്കെ ണ്ടായതൊണ്ടേ ഇപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടിങ്ങാണ്ട്ള്ള ഇത് പോകലില ഇങ്ങനെ ഇവടെള്ളതെന്നെ ഓടി ഓടണ
എങ്ങനെ വർക്ക് ഔട്ടൊക്കെ ചെയ്യാർള്ളാളാ
ഏയ് അതൊന്നുല്ല
അതെ അതെ നടുവേനക്കെണ്ടിച്ചങ്ങാ വർക്കഔട്ടൊക്കെ ചെയ്യാൻ പറയോണ്ടു മാർണെങ്കിലേ നമ്മളീ മരുന്ന് കഴിച്ച് മാർണേക്കാൾ നല്ലത് വർക്കഔട്ടൊക്കെ ചെയ്ത് മാറ്റിക്യാണ്
ആദ്യം കൊർച്ചൂസൊക്കെ വെ ഓടാനൊക്കെ പോയിരുന്നു പിന്നെ ആ സമയത്തൊക്കെ ഭയങ്കര നായ്ക്കള ശല്യണ്ട് ഇവടെ
ആഹ് ആഹ് അല്ലട വീട്ടില് നിന്നിട്ടെന്നെ ചെയ്താ മതി നടുവിനൊക്കെ പറ്റിയ എക്സേസും കാര്യങ്ങളൊക്കെ ണ്ടാവും
ക്ക്ണ്ടേ ഞാനങ്ങനെ വയറ് കൊറ ക്ക ഭയങ്കര വയറ്ണ്ട് ഇൻക്ക് അപ്പൊ വയറ് കൊർക്കാൻ ചെയ്യണംന്ന് നമ്മളിങ്ങനെ കെര്തേള്ളു അങ്ങട്ട്
ആഹ്
എത്തിട്ടില്ലതുവെരെ കുട്ട്യാളൊക്കയ്ന്ങ്ങനെ കളിയാക്കും ആഹ് അയ്ന് രാവിലെ ഒക്കെ കുട്ട്യാള് സ്കൂള് പോണയൊക്കൊരു തെരക്കാണല്ലോ അപ്പൊ അയ്ന്റെ എടേല് അയ്മക്കൊന്നും എത്തി കിട്ടൂല അങ്ങനെള്ളൊരു പിന്നെ ഈ ഫോണും വല്യോരു പ്രശ്നാട്ടോ ഒരു അഞ്ച് മിൻറ്റ്ന്ന് വിചാരിച് ച്ച് നമ്മള് ഫോണ്ട്ത്ത പിന്നെ അരമണിക്കൂറ് പോയതറില്ല
അത് ശരിയാ നമ്മൾ എന്തേലൊക്കൊന്ന് ചെയ്യാന്ന് വിചാരിച്ചിരിക്ക്യാവും ആ സമയത്താവും നമുക്ക് ഫോൺ എടുക്കാൻ തോന്നാ അത് ഇടുത്താ പിന്നെ വെ ക്ക തോന്നീല
പ്പിന്റെ വൈ ഒരു വയങ്കര പ്രശ്നാണത് ഞാൻ എപ്പളും വിചാരിക്കും ഈ ഈ ഇപ്പൊ ഇത ഈ ഒരു സ്വഭാവം മാറ്റിടുക്കണംന്ന് അപ്പൊ രാവിലെ ഇങ്ങനെ ചായ കുടിക്കായിരിക്കും, ആഹ് രാവിലെ ചായ കുടിക്കാ ഇരിക്കുമ്പോ ഒന്ന് നോക്ക എയ്ക്കാരം അത് കയുമ്പോ വെക്കാന്ന് വിചാരിച്ചിട്ടാ നോക്ക ക്ഷെ അമ്മളാ ഇരുന്നോട്ത്ത് നിന്ന് ഞാന് അരമണിക്കൂറൊന്നും കഴിഞ്ഞു പോയത് അറിയേയില്ല അപ്പൊ പിന്നെ ആ ടൈമണ് പോവല്ലേ വെറുതെ
അതെ ഞാനു അതെ ചായ കുടിക്കുമ്പളോ അല്ലെങ്കി ചോറുണ്ണുമ്പളൊക്കെ ഫോണിങ്ങനെ കയ്യ് പിടിക്കും ഇന്നട്ട്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നിർത്താന്ന വിചാരിക്ക പക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോ പാത്രംക്ക കൊണ്ടഴിച്ച് കൈ കഴുകിവര പക്ഷെ നോക്കല് കഴിയില്ല
ആഹ് നമ്മള് പിന്നെ വീട്ടില് പിന്നെ ആരേലൊ ക്കെ ഇണ്ട്ന്ന്ണ്ടെങ്കി ചീത്ത പറയുന്നൊക്കെ പേടിയള്ളതാണെ പിന്നെ അമ്മള് പെട്ടെന്ന്ത ഇതിപ്പോ അങ്ങനെന്നും പേടിക്കാനാരുംല്ലാത്തപ്പോ ഇങ്ങനെ നോക്കിരിന്ന് പോവണെയ്
അതെ അത് ശെരിയാണ്
സ്വയം ഒരു ഓർമ്മിണ്ടാവൂല.
ആഹ് ആഹ് അത് ശരിയാട്ടോ പറയ്ണ പോലെ വീട്ടില് കൊർ ച്ച് മുതിർന്ന പ്രായായ്ട്ട്ള്ള ആളുകളൊക്കെ ഇണ്ട്ചേക്കെ നല്ല ചീത്തേക്കും അപ്പ നമ്മള അത്ന്ന് അവിടെച്ച് നിർത്തും പിന്നെ അവര് പോയി കഴിഞ്ഞാലൊക്കെ പിന്നിം ഇതന്നെയ
ആഹ്
മക്കളോട് നമ്മളെങ്ങനെ പറയ്ണെ അതേ കണക്കാപ്പത്
ആഹ് ഞാനും വിചാരിക്കും അമ്മളാ ആദ്യം ശരിയായെങ്കിലല്ലേ കുട്ടിയാളോട് പറഞ്ഞിട്ട് കാര്യയൊള്ളൂ നമ്മളെ നമ്മക്കെ കണ്ട്രോൾ ചെയ്യാൻ കഴിയ്ണില്ല പിന്നെ ഇപ്പൊ ഓലെ കാര്യം പറയാല്ലല്ലോ
അതെ നമ്മളെ കണ്ടിട്ടല്ലേ അവരിങ്ങനെത് ചെയ്യണത് നമ്മളിപ്പ ഇപ്പൊപ്പാ ഒരു സിസ്റ്റ ച്ച അവരത് ചെയ്യില്ലല്ലോ എന്നട്ട് നമ്മള് പറയും ഏത് നേരം ഫോണിലാണെന്ന് ശരിയാണ്
ഉം ഞമ്മള് രാവിലെ എണീക്കണതേ ഫസ്‌ റ്റേ ഇട്ത്ത് ഇതീക്കല്ലേ നോക്ക സമയം നോക്കാനെങ്കിലും പ മുന്നെണെ ച്ചിങ്ങല് അമ്മള് ഇത്ക്ക് നോക്കുലല്ലോ ടൈംപീസ് ക്കെല്ലേ നോക്കൊള്ളൂ
അതെ ക്ലോക്കിലേ നോക്കൂ ഇപ്പൊ ക്ലോക്ക് ഒന്നും ഇല്ല വീട്കളില് അയിന്റോര് ആവിശ്യം വര്ണില്ല
ആഹ് ഇപ്പ ഞമ്മള് എണീക്ണതേ ഇതീക്ക് നോക്കീട്ടാണ്
ആഹ് അല്ല മറ്റേത് ബാറ്ററി ഒക്കെ കഴിയുമ്പോ ക്ലോക്ക്ത്തെ ബാറ്ററി കയ്യുമ്പോ അതങ് മാറ്റും ഇപ്പ അതൊന്നുംല്ല അഹ് മാറ്റിക്കഴിഞ്ഞാ ഒര് ഡിസൈൻ ഒരു ആഹ് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് വയ്ക്കൊള്ളൂ ഇന്നാ വിളിക്കൊണ്ടു ആഹ് ആഹ്